എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ എടോ ഞാനും എഹ് ഒന്നും പറയണ്ട ഒരു കഥ യങ്ങ് പറയാം ഒന്നും പറയണ്ട ഒരു കഥ തന്നെ പറയാം മക്കളൊക്കെ ഉറങ്ങി അവിടെ മക്കളൊന്നും ഉറക്കം ഒന്നും ആയിട്ടില്ല
എന്തേലും കിടക്കണാ എന്റെ കണ്ണ് അടയാ പൊന്നു മോളെ വരില്ലെങ്കിൽ അടിവടിയ വടിയെടുത്ത് നന്നായി കിട്ടണം അല്ലെങ്കി എന്നാലും ഭാഗത്തെ പോവുള്ളൂ രാത്രി ഉറക്കം അല്ലല്ലോ ഉപ്പയും ഉമ്മക്കെണ്ട് അത് ഒരു ന്യൂസ് കാണുന്നു
ആ
വരും എന്റൊപ്പം പുയ്യ പ്ലവന്നില്ല ള്ള വന്നില്ല വന്നിട്ട് ഭക്ഷണം കഴിച്ചു എല്ലാരും കൂടികിടക്കുകയുള്ളൂ
ആ ആ ടൈം ആവും അതുവരെ മക്കളൊന്നും ഒറങ്ങ ഉണ്ടാവില്ല ഇല്ല രാത്രിക്ക് ഇനി ബർ ത്താവ് വന്നിന്റെ ശേഷം ചിലപ്പോൾ ഉപ്പുമാവ് അങ്ങനെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് വന്നിന്റ ശംപറഞ്ഞിട്ടു ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ ഹാ ഇവിടെ എന്താണ് പറയണത് അതനുസരിച്ച് ഉണ്ടാക്കമക്ക മക്കളൊക്കെ ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളൊക്കെ പുറത്ത് പോയി പിന്നെ ചെറിയതൊറങ്ങി. അങ്ങനെ അങ്ങനെ പോകുന്നു.
അയ്ശെരി ഇന്റെത് ഇവടെ പിന്നെ
ആ അതാണ് ഇവടെ അങ്ങനന്നുല്ല ഇവടെ പറയണെന് അനുസരിച്ച് ഒരു ടിപ്സ് ചെലപ്പോ കഞ്ഞി ആയിരിക്കും, ചെലപ്പോ ഉപ്പുമാവ് ആയിരിക്കും, ചെലപ്പോ നെയ്ച്ചോർ ആയിരിക്കും, രാത്രിയാണ് ആ സമയമാണെന്നൊന്നുല്ല പറയണത് അപ്പ ഇണ്ടാക്കി കൊടുത്തോളണം, അങ്ങനെയാണ് ഇവിടെ ആ ദ്യം മുതലേ അങ്ങനെ ശീലിപ്പി അങ്ങന തന്നെ ഇപ്പളും വേണം, അതിലൊരു മാറ്റവും ഇല്ല എന്നാ പറയണത്. ഒറ്റോന്നോള്ളോടത്ത്ന്ന് വന്നതാണ്. ഇവടെ വന്ന്ട് ട്ട് കല പല പലർക്കും പല യാ
അയ്ശരി
മ് ഞാനിങ്ങനെ ആലോയിക്കുവാ എവടെങ്കിലും
ഇവിടെ ഓരോർത്തക്ക്‌ ഓരോ ഇത് തന്നെയാണ് അത് പറ്റൂല്ലാ
ആഹ് ഷുഗറൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ ചപ്പാത്തിയൊക്കെ തന്നെ അധികം ആൾക്കാരും യൂസ് ആക്കാ ഇവിടോ അസുഖൊന്നും ഇല്ല്യ ഇവട, ഇവട വെറുതെ നമ്മള് പണി നമ്മള് വെറുതെയിരിക്കല്ലേ ആഹ് വെറുതെ ഇരുന്നിങ്ങനെ ഫോൺ ചെയ്യാ അല്ലെങ്കി ഫോണുമേ കളിക്കാ അതൊക്കെയല്ലേ പണി, വേറെ പണിയൊന്നു ഇല്ലല്ലോ. പിന്നെപ്പം എന്തിനാ നിങ്ങളോക്കെ ഇങ്ങട്ട് കൊണ്ട് വന്നിട്ടുള്ളത് ഇണ്ടാക്കാൻ തന്നല്ലേന്നൊക്കെയാ പറയാ, ഞങ്ങള് പറയുന്നത് ചെയ്യാനന്നല്ലേന്ന് ക്കള്ള ഒരിതാണ്. ഓ പിന്നപ്പം ചെയ്യുന്ന ഞാൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ കാണിച്ചന്നേ ഇത്ര കാലായില്ലേ ഇനീപ്പം വേവോളം ന്ന്ണ്ട്‌ ഇനി ആറോളം നി ന്നുള്ളതന്നെ ഇല്ലെ ഓലൊക്കെ കാലത്തന്നെത്രേ ഞാൻ വിചാരി ക്കെ എവിടൊങ്കിലൊക്കെ കൊണ്ടാക്കാൻ പറ്റിയൊക്കെ സ്ഥലം ഇണ്ടോന്ന് അവിടേലും എന്നാ പിന്നെ കൊറച്ച് പണി അങ്ങട് കൊറയും.
അതെ സത്യവാ അങ്ങനൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിച്ച് പോകുന്നതേ അതെ എടാ നമ്മളും മനുഷ്യന്മാരല്ലേ. വീട്ടിലെന്ത് ഈ ഒരു ജോലിണ്ട് ഏത് ചെറിയ വീ ടാർഞ്ഞ്ട്ട് പോലും അവടെ അലക്കല് തുടക്കല് മുറ്റടിക്കല് പാത്രം പാത്രം തന്നെ ഉണ്ടാവും കുന്നോളം കഴികി
ഓ പിന്നെന്താ ഓരോരോ വല്യ വീടുകളില് പോകുമ്പളല്ലേ അലക്കാന് മെഷീനും ഇപ്പ പാത്രം കഴുക്ണ മെഷീനും എല്ലാ ഇണ്ട് ഇബടെ ഒരു ഒൽക്കീല്ല ഇവിടെ ഞാൻ തന്നെ വെള്ളം കോരണം കഴുകണം അലക്കണം
പടച്ചോനേ
വെള്ളം കോരു ന്ന ആളുകള് ഇത് ഞാ പത്തൊമ്പതടി താഴ്ച്ചേന്ന് വെള്ളം കോര ഒന്ന് മഴ പെയ്തോണ്ട് വെള്ളം ഒന്നിങ്ങട് പൊങ്ങീട്ട്ണ്ട് കിണറ്റില് അല്ലെങ്കി അടീന്ന് വെള്ളം കോരി ഉണ്ടാക്കിയിട്ട് എന്തൊരു റിസ്ക്കാന്നറിയോ മോട്ടറ് വെച്ചിട്ടില്ലാ മോട്ടറ് വെച്ചാലും മരുമക്കക്ക് പണി ഉണ്ടാവൂല്ലല്ലോ അപ്പ അതോണ്ട് ഓടറ് വെച്ചിട്ടില്ല. ഉം പണി അവലൊക്കെ അങ്ങനെ പണിട്ത്ത് വളർന്നോലാണ് അപ്പം ഞമ്മളും പണിട്ക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറിം ഞാന് ഒറ്റ ഒന്നാണ് അവ്ട്ന്ന് ഞാൻ നല്ല സുഖത്ത്ന്ന് ഇങ്ങട്ട് പോന്നിട്ട് ഇനിക്ക് ഇവടെപ്പം വന്നോക്കുമ്പം പണിയോട് പണി പിന്നെപ്പം ഞമ്മള് വന്ന് കേറി എല്ലാം ഇടുത്ത് കയിഞ്ഞ് ഇഞ്പ്പം അങ്ങട്ട് പോണ കാര്യൊന്നും അലോയ്ക്കാത്ത നല്ലത്. ഇല്ല ഞാൻ അയ്നെ പറ്റിഒന്നും ആലോചിക്ക്ണ്ല്യ ഞാൻ വിചാരിക്ക്‌ണ് ഇവരൊക്കൊന്ന് എവിടെങ്കിലും ഉണ്ടാക്കിട്ടൊന്ന് സ്വയ്ര്യായിട്ട് ജീവിക്കണം.
അല്ലെങ്കില് നിൻക്ക് നീയും ഭർത്താവും മക്ക മക്കള് മാത്രം ഒറ്റക്ക് ഒരു വീട്ട്ലാ അപ്പ കൊറേച്ചെങ്കിലും ഒരുസു
ഉം അയ്നൊന്നും ന്റെ പുതിയാപ്പള്നെ പറ്റൂല്യ. ആ ഞാന് കൊറേയൊക്കെ പറഞ്ഞോക്കും. ഞാൻ എല്ലാത്തിനിംകൂടി കൊണ്ടാക്കാൻ വെയ്കും ചെൽപ്പൊ അല്ലടാ നിങ്ങളെ അവൾ ഭാഗത്തു വെടെങ്കിലും വൃദ്ധസദനോ കാര്യങ്ങളോ എന്തെങ്കിലുക്കെണ്ടോ? ങ്ങനെ കൊണ്ടാക്കണ എത്രയോ ആൾക്കാരെ ഞമ്മള് കാണണ് ണ്ട് ഞാന് ഇതില്ങ്ങനെ പറ ഇതിന്റെ മുമ്പ് ണ്ടേയ്നിം ഞാന് ഇൻക്ക് തോന്നാണ് ഇന്റെ മനസ്സ് ഞമ്മള് കൊറേ പണിടുക്കുമ്പം ഞമ്മക്ക് വെറുപ്പ്‌ വരു യെടോ ഓരോ പണി ഞമ്മളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യും വറക് കൊത്തണം ആരെങ്കിലൊക്കണ്ടോ പ്പൊ വറക് കൊത്തി അടുപ്പ തന്നെ വേക്കണൊന്നോക്കെള്ള വാശി എവിടെങ്കിലുണ്ടോ ഗ്യാസ് ഗ്യാസ്മ്മെ വിര്ന്നാര് വരുമ്പം മാത്രം ഗ്യാസിന് ക്ഷാമം കാര്യങ്ങളൊക്കെയായിട്ടേയ്. ഗ്യാസ്മ്മ വെക്കാന്ന് കേക്കുമ്പ തന്നെ ദേഷ്യാണ്. ആ തീപ്പട്ടിക്കെ അറിയാതെ ഒര്തിങ്ങാ ണ്ട് ആഹ രാവിലെ മദ്രസൽ പറഞ്ഞക്കാര എന്തൊരു ബുദ്ധിമുട്ടചിറ്റാ അപ്പൊ ഞാൻ അപ്പഴൊക്കെ അങ്ങനെ ഞാൻ ആ രീതി ചെയ്യാ അപ്പൊ പോയി നിസ്കരിക്കാക്ക വാപ്പിടെ റൂമൊക്കണ്ട് പോയാ പിന്നെ ഒരു കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒരു ഏഴ് മണി എട്ട് മണി ആയിട്ടേ വരുള്ളൂ അപ്പോളേക്കും കുട്ടി മറ്റാള് മദ്രസക്ക് പോവാള്ളോണ്ടെ വേം റെഡിയാക്കും ഞാന് അപ്പ ഞാൻ അറിയാതെ ഇങ്ങനെ കാട്ടും അപ്പ വേഗം ചോറ്റു കലോങ്ങട് അടുത്തക്ക് കേറ്റും ഒരു ആവീം പൊകേം വരുമ്പോ പിന്നെ ഓല് വിചാരിക്കും ഓള് അടപ്പത്തന്നെ നിന്ന് തിരിയാണിന്ന് അത് കരുതിക്കോട്ടെ അതിന് വേണ്ടിട്ടാ അങ്ങനെ കാട്ടണത് അല്ലാതെ എന്നെ കൊണ്ടാവൂലത് എന്ത്
സത്യം എന്റെ പൊന്നുമോള് അവിടെ ഗ്യാസിലാണാ വെക്കണത് ഇന്നിട്ടെന്നെ ഞമ്മക്ക് പണി തീ
എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗ്യാസാണ് പണ്ടത്തെ മാര്യ പ്രാരാവാണ് തൊർന്ന് തൊറന്ന് കിട്ടൊന്നില്ല പഴേമാര്യൊന്നല്ല ഇപ്പൊ ഉം പത്ത് നാല്പത് ദിവസംണ്ട് കഴിയണം അത്ണ്ട് കിട്ടണംന്ന്ണ്ടെങ്കില് അങ്ങനെയൊക്കെയാണ് പറയണതേ പിന്നെപ്പോ എന്താ ചെയ്യ
ഉം ഇൻ്റെ റെബേ അങ്ങനെയൊക്കെ ആവുമ്പളാ നമ്മളെന്താറിയാ ഇപ്പ പറഞ്ഞ പോലെ വൃദ്ധ സദനൊക്കെ ചിന്തിച്ച് പൂവാ
അപ്പൊ അത് ചിന്തിക്ക്യാണ് അല്ലാതും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ എനിക്ക് നല്ല അടു അടുത്തുള്ളവരോന്നുംപ്പത് പറയാൻ പറ്റൂല എന്താച്ചിട്ട നമ്മള് കുടുംബക്കാരും കൂട്ടക്കാരും മറ്റുള്ളോരൊക്കെ ഇണ്ടാവുല്ലോ അപ്പൊതോല് അറഞ്ഞിട്ടുണ്ടെങ്കില് ആരും വല്ല കൊ ണ്ടൂവല്ലേനിം ഏട്ടന്മാരൊന്നും കൊണ്ടൂവൂല ഇവരെ കാരണം എന്താച്ചിട്ടാ ഏട്ടമാർക്ക് അതൊര് ഉം എന്താണ് ഓൽക്ക് ഓലെ പെണ്ണുങ്ങള് ഓലെങ്ങണ്ട് ഭരിക്കുമ്പോളേ ഓലെ നിക്കണോടത്തൊരു സൊ സുഖോം തൊര്യോം ഉണ്ടാവൂ ല്ലന്നവര് നമ്മള് ചെറുതാണല്ലോ അപ്പൊ പിന്നെ എന്താണ് ചെറ്യോട്തതാണ് നിക്കണ്ടത് എന്നൊക്കള്ള ആ ഒരുതാണ് ഇന്നാ പിന്നെ അങ്ങനായ്ക്കോട്ടെ അപ്പം ഞമ്മള് പിന്നൊന്നും
ഇക്കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്യ ട്ടോ ഇപ്പെത്രയോ മാററങ്ങള് എല്ലാ സ്ഥല തും മാറ്റങ്ങള് വന്ന് ഗ്യാസില്ലാതെ മോ ട്ടറ് വെക്കാത്ത ഒരു വീടൂല്യ ഇപ്പം കൊണർല്
അത് ഇതാണ് ഓലക്കെ അങ്ങനെ ന്നു ഇള്ളതാണ് പിന്നെ ഒക്കത്തിനും ആദായാണ് അപ്പെ കര്ൻ്റിനൊക്കെ ആദായം തന്ന്യല്ലേ
മം
ലാഭം പിടിക്കാന്നുള്ള ഒരിതാണ്
അള്ളോ വല്ലാത്തൊരവസ്ഥൻ്റെ ഇവിടിം അങ്ങൻതന്ന്യാണ് പിറുപിറുപ്പ് ന്നാ ലും മോട്ടർ വെക്കര്ത് അത് പോലെ ഗ്യാസ് ആ ഗ്യാസടുപ്പത്ത് ആക്കേം ചെയ്യും പോരാത്തേന് ഇപ്പം മഴ ആയതോണ്ട് മുറ്റത്ത് തീരെ അതോണ്ട് ഗ്യാസ് തന്നെ ചെൽപ്പം ഗ്യാസ്മ്മല് റൈസ് കുക്കർ ലൊന്ന് ഗ്യാസ്മ്മലൊന്ന് തെള പ്പിച്ച് റൈസ് കുക്കർല് എറക്ക്യേക്കും
അത് ഞമ്മളെ അടുപ്പത്ത് തൾപ്പിച്ചണ കണ്ടാ ഇപ്പൊ വെക്കാൻ പറ്റൂല അട്പ്പത്തൊക്കെ തൾപ്പിച്ച്കാണ്ടെ വെക്കാൻപറ്റൊന്നാവൂല്ലേ?
ആഹ് അതിനകത്തു വെച്ചാൽ മതി. വേഗം ആവേം ചെയ്യും എന്നാൽ ഗ്യാസ്
ആ ഒന്നാമതെ എനിക്കില്ല അത് നമ്മളോടെ മേടിച്ചിട്ടില്ല ആ അത് നമ്മളോടെ മേടിച്ചിട്ടില്ല അപ്പം അയിനെപ്പറ്റി നിക്ക് അറിയില്ല അതൊക്കെനോക്കിട്ട് നല്ല പോലെ നിൽക്കാൻ പൂതി ഇലാഞ്ഞിട്ട് ഒന്നുല്ല നല്ല പോലെ ഒപ്പം മരണം വരേം നിക്കണം തന്നെയാണ് പൂതി പറഞ്ഞട്ട് കാര്യവില്ല ചില വർത്താനം ഇണ്ട് കേക്കുമ്പോണ്ടല്ലോ തോന്നൂല്ല
ഇങ്ങനെയിട്ട് വെറുപ്പിക്കുമ്പോ ആരായാലും വല്ലാത്ത അവസ്ഥ
പിന്നെ അപ്പൊ എന്താണ് നല്ല ആരോടും പറയരുതുട്ടോ നമ്മളെപ്പള്ളവരോടൊന്നും പറയരുതുട്ടോ ഇതൊന്നും. കാരണം ഒരോക്കെ ആ മം നമ്മളെ പറ്റി എന്താ വിചാരിക്കുക ആ എനിക്ക് ഞാൻ ചിലപ്പോ ന്റെ പ്രയാസം കൊണ്ട് പറയണതായിരിക്കും പക്ഷെ
എനിക്ക് നല്ലോം മനസ്സിലാവും ഞാനും ഇങ്ങനെ തന്നെ എന്റെ വിഷമങ്ങൾ അങ്ങനെ ആരേലും വിളിക്കുമ്പോഴേക്കും നീ അങ്ങനെ പറഞ്ഞകൊണ്ട് എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ നമ്മള് പെണ്ണുങ്ങൾ അല്ലേടാ നമ്മള് വേറൊരു വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്നത് അല്ലേ ഭർത്താവിന്റെ അവിടുന്ന് എന്തൊക്കെയോ പ്രതീ
ആ നമ്മള് എന്ത് പ്രതീക്ഷയോടെയാ വ രുന്നതാ എന്നിട്ട് ഒക്കെ തകിടം മറിഞ്ഞ് വേറെ ലെവൽ ആകുമ്പോളേ
ഓ വല്ലാത്ത അവസ്ഥ എന്തായാലും ഇവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ പട ച്ചോനോട് ഞാൻ സത്യവായിട്ടും പടച്ചോൻ നല്ല ബുദ്ധി തോന്നിക്കട്ടെ നല്ല സ സന്തോഷമായിട്ട് ജീവിക്കാൻ ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും
നമ്മടെ അടുത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മക്ക് മനസ്സിലാവൂല നമ്മൾ നമ്മുക്ക് മനസ്സിലാവൂല അത് അങ്ങനെ
അല്ല പ്രശ്നം ഉണ്ടാവും കാരണം എന്താച്ചാല് അത് നമ്മള് ഈ അ ഈ ഒരു സ്ഥലത്ത് വള ജനിച്ച് വളർന്ന ആള് അന്റെ പുയ്യാപ്ള വേറൊരു സ്ഥലത്ത് ജനിച്ച് വളർന്ന ആള് എല്ലാ കുട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ് നമ്മള് ഉണ്ടാവും ഇപ്പൊ ഞമ്മള് അഞ്ച് നമ്മളെ ഒരുകയ്യിന്റെ അഞ്ച്- അഞ്ചുവിരൽ അഞ്പോലെ-
ആ വലുപണല്ലോ മ്മ്
അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ജീവിതവും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും നമ്മളെ മക്കള് തമ്മിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഇത്ര മൂന്ന് മക്കളായലും ആ മൂന്ന് മക്കളെ സ്വഭാവം വ്യത്യാസമായിരിക്കും അതാണ് പാതും അതുപോലെതന്നെ നമ്മളൊക്കെ എന്താ മനുഷ്യന്മാരല്ലേ- സൃഷ്ടിച്ചല്ലേ അപ്പ എന്താലും അതും - പൊരുത്തപ്പെട്ട് പോണല്ലോ അതാണല്ലോ ദാമ്പത്യം ജീവിതം എന്ന് പറയുന്നത്
അതാണ് അതാണ് പിന്നെ ഞാനിങ്ങനെ ക്ഷമിക്കും സഹിക്കും കുഴപ്പല്യ അങ്ങനെയൊക്കെ തന്നെല്ലേ പിന്നെ- ഒലിനിപ്പ എത്ര കാല ഉണ്ടാവാന്ന് ഒകെ ആലോജിക്കും ഞാന് അതങ്ങനെയാണല്ലോ ആ ഒലിക്ക് പ്രായയാലോ അല്ലെ അപ്പോ അയിന്റതായിട്ട്- ഇണ്ടാവായിരിക്കും ആൾക്കാരു - കഥ പറയാ ഒരു പ്രായയതല്ലേ ഒരുഇനീപ്പോ എത്ര ഉണ്ടാവുക നല്ലപോലെ നിക്ക് കുഴപ്പമില്ല നമക്ക് എന്തെങ്കിലൊക്കെ ചെയ്യാം പിന്നെ കണ്ടമാനം അപ്പൊ ആൾക്കാര് പിന്നെ അത് അത് കണ്ടിട്ടാണ് ചിലവര വർത്തനം നമ്മൾ- അതൊന്നും കണ്ടിട്ടല്ലട്ടോ അത് വേറെ- ആൾക്കാർക്ക് അങ്ങനെ ഒരു വാർത്താനാണ് അതൊക്കെ അങ്ങോട്ട് തീരാണെങ്കി ഒരാമക്കള് ഒരുപോലെ അങ്ങ് കൊടുത്ത് ഒഴിവാക്കിയാൽ കുഴപ്പം ഇല്ലാലോ ഞാൻ വിചാരി-
മൊതലൊന്നും വേണ്ടില്ലേന്നു പൊന്നു മോളെ സമാധാനായിട്ട് ജീവിക്കാ കഴിഞ്ഞ് ന്ന് ആ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ പഠിച്ചാൽ എന്തായാലും നല്ല ബു
നമ്മൾ അറിയുന്ന ആർക്കും ഉണ്ടാവില്ലേരിക്കും ഇങ്ങനൊന്നും.
ഞാൻ കെട്ടിടത്തോളം ഇപ്പം ആർക്കും ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സ്വർഗത്തിലാണെന്ന എനിക്ക് തോന്നുന്നേ.
ഉം അല്ലെങ്കിലും ഞമ്മള് ഞമ്മടെ ബാക്കിൽ ഉള്ളവർക്ക് നോക്കൂലെ ഞമ്മക്ക് അതന്നെ അതന്നെ തോന്നും ബുദ്ധിമുട്ടാണ് പക്ഷെ ബാക്കിൽ ഉള്ളവരുടെ കേൾക്കുമ്പളാണ് നമ്മക്ക് ഇത് നല്ലതാരുന്നു ഇല്ലേ ഞാൻ ഇത്രേം സുഖത്തിലാരുന്നല്ലേ ഞാൻ എന്ന് ചിന്തിക്കുക അപ്പോളാണ് എന്നെക്കാളും ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടാകുവാരിക്കും പക്ഷെ ഞമ്മള് അറിഞ്ഞില്ല അപ്പ ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ അറിയണുണ്ട്
ഇണ്ട് ഞാൻ നിന്റെ അതേ ബുദ്ധിമുട്ട് അനുഭവി പിന്നെ വേറൊരു ആളുണ്ട് ഇപ്പൊ നേരത്തെ ഒരു വിളിച്ചിട്ടുണ്ടാരുന്നു നമ്മൾ ഓൺലൈൻ ആയിട്ട് വഴിയുള്ള പരിചയം ഉള്ളൊരാള് കോൾ അപ്പൊ എന്നോട് സംസാരിച്ചോണ്ട് ഞാൻ അറിഞ്ഞത് ഇതേ പോലെ വിഷമങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട ഹൊ നമ്മള് ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല മോനെ പൊന്നുമോളെ ആൾക്കാരെ സ്വഭാവം എന്താണാവോ ഇപ്പോഴും മാറാത്തത്തിലെ
എന്താ ചെയ്യാ അതൊന്നും എനക്ക് തോന്നണില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ടേ എവിടെയെങ്കിലും ഒക്കെ അറിയാണുണ്ടെങ്കിൽ ഇന്റെ ഫോണിക്കെ നമ്പർ ഇടുണ്ടുട്ടോ ഇങ്ങളെ പുതിയാപ്ലനോട് ന്നും പറയരുത് ട്ടൊ ങ്ങളെ അങ്ങനത്തെ സ്ഥലത്തിന്റെ നമ്പർ ക നമ്മൾ ഒപ്പമുണ്ടാകുമെന്ന് ആരോടും പറയണ്ട നമ്മുടെ ബാക്കിലത്തെ ആരോടും പറയരുതുട്ടോ കാരണം എന്ന് വെച്ച നിനക്ക് പേടി ആണല്ലോ മ്മള് ആ പറയണതാരിക്കും പിന്നത് ഒക്കെ ഡാ താങ്ക്യുട്ടോ
ശരി എന്നാ നില്ല് ശരി എന്ന